ഹലോ
ആഹ് കേക്കാവോ പറയുന്നെ
ആഹ് പറയുന്നെ കേക്കാ എന്താ അവിടെ വിശേഷങ്ങളൊക്കെ
ഓ സുഖമായിട്ടിരിക്കുന്നു മഴയുണ്ടാ
ഇല്ലേ മഴ ഇന്ന് നല്ല മൂടലായിട്ട് നിൽക്കുന്നുണ്ട് മഴയൊന്നുവില്ല ഉം ആഹ് ആണല്ലേ ഓ ഫുടൊക്കെ - ഒക്കെ ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ തെരക്കിലാണ് അതായത് ഫുഡിലേക്കുള്ള മക്കളൊക്കെ പോയി അയിന്ശേഷഇപ്പൊ ഫുഡിന്റെ എന്താണ് ഇപ്പൊ കറി ഉണ്ടാക്കാ ന്ന് മീനൊന്നും കിട്ടിയിട്ടില്ലേ അപ്പൊ എന്തെങ്കിലുക്കെ ഒന്ന് ന നമ്മള് ചുറ്റുപാട് നമുക്ക്ണ്ടാക്കാ പറ്റുന്ന എന്തേലൊക്കെ ഉണ്ടോന്ന് അന്വേഷിക്കയാണ് മുരിങ്ങയിണ്ട് കറമൂസ ഉണ്ട് അതെ അതെ അപ്പൊ അതിലെന്തേലൊക്കെ എടുത്ത് വെക്കണം എന്നാണ് എന്താ അവിടെ കറിയൊക്കെ എന്താക്കി
ഇവിടെ ഇന്ന് രാവിലെ പിന്നെ മക്കക്ക് കൊടുത്ത് വിടാൻ വേണ്ടി സാമ്പാറ് വെച്ചായിരുന്ന് പിന്നെ ഞാൻ മാത്രമേ ഒള്ള് അപ്പൊ പിന്നെ അത് വെച്ചിട്ട് പിന്നെ നമ്മക്ക് ഉ ഉച്ചയ്ക്ക് പിന്നെ അങ്ങന പ്രത്യേകിച്ച് തോരനും മീൻ വറുത്തതും ഒക്കെ ഉണ്ട് അപ്പ പിന്നെ ഉച്ചക്ക് പിന്ന അങ്ങന അങ്ങ് പൊയ്ക്കോളൂ അങ്ങ്
ആഹ് അതെതെ ഇനി നൈറ്റിലേക്ക് വേറെ ഉണ്ടാക്കുവൊ അല്ലെങ്കി ആ ഫുഡ്‌ തന്നെ ഉണ്ടാവുവോ
അല്ല നൈറ്റില് ഇവിടെ പിന്നെ ഉച്ചക്കത്തെ ഫുഡ് അല്ല നൈറ്റില് വേറെയാ പിന്നെ കാപ്പിയ ഉണ്ടാ ആഹ് അങ്ങനെയാ ഉണ്ടാക്കുന്നെ
ആഹ് അങ്ങനെ ഉണ്ടാക്കൂല്ലേ എന്നും അങ്ങനെണ്ടാക്കും
ആഹ് എന്നും ഒണ്ടാക്കും പിന്നെ ഉച്ചക്ക് നല്ല ബീഫ് കറി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മക്കൾ ഉച്ചയ്ക്ക് വരുമ്പോഴത്തേക്ക് അല്ല രാത് രാത്രിയാകുമ്പഴത്തേക്ക് അവര് ചോറ് അങ്ങ് കഴിച്ചോളും
ആഹ് അയ്ശെരി അയ്ശെരി ഓക്കെ പിന്നെ ബീഫ് ഒക്കെ എങ്ങനെ നിങ്ങൾ ഉണ്ടാക്കാറ് കറിയായിട്ടാണോ അല്ലെങ്കിൽ നല്ല
ഞങ്ങള് ബീഫ് പിന്നെ ഞാനിവിടെ അങ്ങനെ വലിയ കറിയായിട്ടായാലും നമ്മള് വെള്ളം കൂടുതലായിട്ട് ഒഴിച്ചു വെക്കത്തില്ല നമ്മള് കൊറച്ചൊരു ഡ്രൈ ആയിട്ട് ആഹ് ഒരു ആഹ് രീതിയിലെ വെക്കത്തൊള്ള് അതാകുമ്പൊഴത്തേക്ക് കൂടുതൽ കറി വേസ്റ്റ് ആവത്തുല്ല
ആഹ് ഇതെ പക്ഷെ ഒന്ന് കൂടെ ടേസ്റ്റ് റ്റതാണ് നമ്മൾ ഓവർ വെള്ളം വെച്ച് എന്ത് കറി ഉണ്ടാക്കിയാലും അത് വലിയൊരു രസം കിട്ട കിട്ടുല്ല പക്ഷെ നമ്മള് ആഹ് കുറു കുറുക്കിയിണ്ടാക്കാണെങ്കി അത് ടേസ്റ്റ് അതായത് തുള്ളി കറി മതി അത് കൂട്ടി നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും. ഓവർ വെള്ളം വെച്ചാൽ അത് ടേസ്റ്റ് കുറെയെം ചെയ്യും പക്ഷെ ഇനിയിപ്പോ കുറച്ച് കറിയാണ് കൂടെ ചിലവർക്ക് നമുക്ക് ടെൻഷൻ ആകും ഇത് കറിയുണ്ടാവുവോ എല്ലാവർക്കും കൂടെ എന്നുള്ള ഇതൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മള് അത് കുറച്ച് കറിയാലും നല്ല ടേസ്റ്റയിപ്പ ചിക്കനയാലും മീനയാലുക്കെ കുറച്ച് കറിയാണ് വെക്കുന്നുണ്ടെങ്കില് ടേസ്റ്റ് ഉണ്ടാവും സംഗതിക്ക് നല്ല ടേസ്റ്റ് ആകും ക്വാണ്ടിറ്റി കുറവാണെങ്കിലും
അങ്ങനെ ഉണ്ടെങ്കിൽ ക്വാണ്ടിറ്റി കുറവാന്നുണ്ടെങ്കിൽ എല്ലാർക്കും തികയും ചെയ്യും നമ്മൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാ
അതെന്നെ ആഹ് ഒരു തുള്ളി കറി കൊണ്ട് തന്നെ നമ്മള് ഇനിയിപ്പോ കൊറച്ച് ചോറെടുത്താലും അത് കഴിക്കാൻ പറ്റും
പറ്റും ആന്നന്ന്
പിന്നെ എന്താവിടെ ഉപ്പേരി ഒക്കെ ഉണ്ടാക്കി
ഉപ്പേരി രാവിലെ മക്കൾക്ക് കൊടുത്തു വിടാൻ വേണ്ടി ബീ റൂട്ട് ഉണ്ടായിരുന്നു അങ്ങനെ അത് വെച്ചിട്ട് പിന്നെ മറ്റേ മത്തി കിട്ടി അത് ഫ്രൈ ചെയ്ത് മോള് പിന്നെ ആ ചാള ചെല നാട്ടിലോട്ടൊക്കെ മത്തിന്നാണല്ലോ പറയ
ഞങ്ങള് മത്തീന്ന് തന്നെ പറയാ ചാള എന്ന് പറയുന്നുണ്ട് പക്ഷെ കോമൺ ആയിട്ട് നമ്മള് മത്തീന്ന കേക്കാറ്
ആഹ് ഞങ്ങടെ നാട്ടിലോട്ടൊക്കെ കൂടുതലും ചാളെ എന്നാ
ആ ചാള ചാള ആ മത്തിക്കൊക്കെ നല്ല റേറ്റ് ഉണ്ടല്ലോ
ആഹ് ഇപ്പ നല്ല റേറ്റ് ഇല്ല ഇല്ല ഇല്ല മുന്നൂറ് കിലോയ്ക്ക്
ആ കിലോയ്ക്ക് മുന്നൂറ്ല്ലേ
ഇപ്പം പിന്നെ എല്ലാ മീനുകൾക്കക്കും നല്ല
ആ വിലയുണ്ട് വിലയുണ്ട് ഒന്നാമത് മഴയൊക്കെ ആയതൊണ്ട് തന്നെ
മഴ പിന്നെ ട്രോളിംഗ് നിരോധനം ആ ഒരു പ്രശ്നമുണ്ട്.
പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ അതുകൊണ്ട് ചിക്കനാവും ഇപ്പം ഒന്നും കൂടി ബെറ്ററ് പക്ഷെ ചി ചിക്കൻ ആയാൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കാൻ പറ്റുല്ലല്ലേ രണ്ട് ദിവസൊക്കെ ആയ പിന്നെ അത് ഒരു വെറുപ്പാ
അല്ല നമുക്ക് തന്നെ ഇപ്പം ഈ പെരുന്നാൾ ആയപ്പോഴത്തേക്ക് തന്നെ ബീഫ് ഇങ്ങനെ കിട്ടിയപ്പോഴത്തേക്ക് എല്ലാ ദിവസവും ആവുമ്പോഴത്തേക്കും മക്കൾക്ക് തന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു.
അതെ അതെ അതെ ബീഫ് അത് ആ ഈ ഒരു ബീഫ് ഒരു നാല് ദിവസം കഴിച്ചതിന് ശേഷം പിന്നെ പച്ചക്കറിക്ക് പിന്നെ ആഗ്രഹായിപ്പോയി അതായത് എന്തെങ്കിലും വെജിറ്റബിളിന്റെ കറി കഴിക്കണം ഫിഷിനൊക്കെ കൊതിയായി പോയി ബീഫന്നെ ആയപ്പോളേ ഇപ്പ പെരുന്നാൾ കഴിഞ്ഞ ഉടനെ നമുക്ക് ബീഫ് ആയിരുന്നല്ലോ
പറയുന്നത് എന്തോ വന്ന് വെച്ചാൽ ഞങ്ങക്ക് ഇച്ചിരി മീനിന്റെ എങ്കിലും ഒരു ചാറെങ്കിലും മതി
ആഹ് അതെ അതെ അതെ പിന്നെ അടുപ്പിച്ച് നമ്മൾ ബീഫ് കഴിക്കുമ്പോ നമുക്ക് വയറിനൊക്കെ അസുഖം ഉണ്ടാവാറുണ്ട് കൂടുതൽ പെരുന്നാ കുക്ക് അങ്ങനെ വരാറുണ്ട്
അല്ല ഈ മീനൊക്കെ ആണെങ്കി നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും കഴിക്കാം പക്ഷെ ഈ ബീഫ് ചി ക്കനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാ
ബുദ്ധിമുട്ട അതന്നെ രണ്ടൂസം മൂന്നിസം നമ്മള് കൂടുതൽ കഴിച്ചാല് നമുക്ക് വയറിനകത്ത് എതെങ്കിലും അസുഖായിട്ട് വരും. അതെ ഉം പെട്ടെന്ന് ദഹിക്കാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവേ
ആ പിന്നെ ഇവിടെ പിന്നെ എന്റെ ഇളയെ മോക്കാന്ന് മോക്കാന്നെന്നുണ്ടെങ്കി പി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊടു ത്തു വിട്ടാൽ മതി ഇന്ന് പിന്നെ ചോറ് കൊണ്ടുപോയില്ല ഇന്റെ അടുത്ത് പറഞ്ഞ് ദോശയും സാമ്പാറും എനിക്ക് അത് മതി ഉമ്മീ കൊണ്ടു പോകാനെന്നും പറഞ്ഞിട്ട് ഇന്ന് അതുമായിട്ടാ പോയേക്കുന്നത്
എന്ന് എന്നും ലഞ്ച് കൊടുത്തേക്കൂല്ലേ സ്നാക്സ് എന്താ കൊടുത്തേക്കാറ് നട്ട്സുകളോ അല്ലെങ്കിൽ ഫ്രൂട്സോ ഐറ്റംസോ
അങ്ങനെ ബിസ്ക്കറ്റോ അങ്ങനെ ബേക്കറിയോ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് കൊടുത്തു വിടും
ആ എന്നും ബക്കറി തന്നെ കൊടുത്തേക്കണ്ട എടക്ക് ഫ്രൂട്സൊക്കെ കൊത്തേക്കൂടെ ഫ്രൂട്സോ നട്സോ അങ്ങനെയൊക്കെ
ഇല്ല അവരിക്ക് പിന്നെ അങ്ങനെ എന്ത് വെച്ചാ അല്ല എന്ന് വെച്ചാ പിന്നെ ചില പിള്ളേർ കൊണ്ട് ചെല്ലത്തില്ല അപ്പൊ കൊണ്ട് ചെല്ലാതാകുമ്പോഴത്തേക്ക് കഴിഞ്ഞ വർഷം മോള് വേറെ സ്കൂളിലായിരുന്നു
അതെ
അപ്പോ ഞാനിപ്പം മാറ്റിപ്പന്നരം കഴിഞ്ഞ വർഷം കൊണ്ട പോകുമ്പഴത്തേക്ക് പിന്നെ ടി ച്ചർ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു കൊടുത്തു വിടരുത് കാര്യം ന്ന് വെച്ചാൽ പകുതി പിള്ളേരും കൊണ്ടുവരാതിരിക്കുമ്പോഴത്തേക്ക് ഒരാൾ കൊണ്ട് വച്ച് കഴിക്കുമ്പോ അത് നോക്കിയിരിക്കും
ആഹ് അതെ മക്കളെല്ലേ ഓ അവർക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവല്ലോ പിന്നെന്താ പറയാനാ നമ്മളെ നമ്മളെ സ്കൂളുകളിലൊക്കെ ഇപ്പോ ഇപ്പോ നമ്മൾ ഇങ്ങനെ മക്കള്ക്ക് സ്കൂളാ പോണത് പക്ഷെ അവിടെ സ്നാക്സിന്റെ ഒന്നും ആവശ്യല്ല എന്നാലും മക്കള് പിന്നെ അതുപോലെ ഉച്ചക്കൊക്കെ നല്ല അടിപൊടി കറിയും ഉപ്പേരിളൊക്കെ ഉണ്ട് ഇപ്പോ നല്ല പണ്ട അത്പോലെ സ്കൂള്ലൊക്കെ തൈര്ണ്ട് ഉപ്പരികള് ഒരു അ ഐറ്റംസ്ണ്ട് കറിണ്ട് നല്ല കറിണ്ട് ആ ലാവിലെ മാസത്തി മാസത്തിലല്ല എല്ലാ ആഴ്ചയിലും ബുധനാഴ്ച നല്ല ഫാസ്റ്റ് ഫുഡ് ഓർക്ക് കൊടുക്കുന്നുണ്ട് മന്തിയോ കപ്പ്സെ ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പക്ഷെ എന്താ അറിയോ ചില മന്തി മക്കളൊക്കെ നമുക്ക് ചിലപ്പോ അവർക്ക് സ്കൂളത്തെ ഫുഡ് പറ്റാത്തത കൊണ്ടാവും ഇപ്പൊ ഇവര് ചിക്കൻ പൊരിച്ചതോ അങ്ങനെ എന്തെങ്കിലൊക്കെ മുട്ട പൊരിച്ചതോ എന്തെക്കിലുമൊക്കെ ഒരു വീട്ട നിന്നായിട്ട് എന്തെിലും ഒരു സ്പെഷിൽ കൊണ്ടുവരും അപ്പൊ നമ്മളെ മക്കൾക്ക് കൂടെ ആഗ്രഹമാണ് മനസ്സിലായോ അപ്പൊ എന്നുംഇപ്പൊ മകൾക്ക് സ്നാക്സ് വേണം അപ്പൊ ഞാൻ ചിലപ്പോ ടീച്ചേഴ്സിനോട് പറയും ഇങ്ങനെ പിന്നെ നിങ്ങളെല്ലാം പറഞ്ഞാല് ചിലപ്പോ കൊടുത്ത അയക്കു അയയ്കൂലല്ലോ പക്ഷെ അവര് പറയും അവർക്ക് മക്കൾക്ക് കഴിക്കാൻ പറ്റാത്ത കൊണ്ടാണ്ന്ന് പറയും ചില മക്കൊക്കെ സ്കൂൾത്തെ ഫുഡ് അങ്ങനെ പറ്റികോണംന്നില്ലേ ആ അപ്പൊ അങ്ങനെ കൊണ്ടുവരാൻ പക്ഷെ ഇവർക്ക് ഇത് നിർബന്ധമാവും പിന്നെ കിട്ടിയാൽ പിന്നെ എല്ലാ ദിവസവും വേണം നിർബന്ധമാവും മക്കളല്ലേ അവർക്ക് എന്താ
അല്ല പല ചില സാമ്പത്തികം ചില പിള്ളേർ പല വീട്ടുകളിൽ നിന്നൊക്കെ വരുന്നതായി
വരുന്നതല്ലേ ആ അതാണ് സാമ്പത്തികമായിട്ടും എന്നും കൊടുത്തഅയക്കാൻ പറ്റിക്കോണം എന്നില്ല ഓ ഇത് നമുക്ക് ഒരാഴ്ചൽ ഒരു ദിവസം ആണെക്കി ഒക്കെ ഒരു ദിവസം രണ്ട് ദിവസം ആണെങ്കിൽ മക്കള് അത് അപ്പൊ പിന്നെ എല്ലാ മക്കളും കൊണ്ടുവരാതിരുന്നാൽ പ്രശ്നല്ല മനസ്സിലായോ അപ്പൊ പിന്നെ മക്കൾക്ക് ആ ഒരു ആഗ്രഹം ഉണ്ടാവൂല്ല
ആഹ
ആ് എന്നിട്ട് വെറുതെ ഇരിക്കുമ്പോ എന്താ ഹോബിയൊക്കെ
വെറുതെ ഇരിക്കുമ്പോഴെത്തും ആൺ മക്കള് പോയി കഴിയുമ്പോഴത്തേക്ക് വീട്ടിലുള്ള ജോലി കഴിയുക പിന്നെ ഫുൾ ടൈം ഉറക്കം
ആഹ ഉറക്കം വീക്ക് നെസ്സ ആണല്ലേ നല്ലപോലെ ഉറങ്ങോ
അങ്ങനെ ഉറങ്ങത്തില്ലാം അലർജിയുടെ ഒരു ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട് അന്നേരം ഇതങ്ങോട്ട് കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമ്മുക്ക് ക്ഷീണമാ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്
അത്ങ്ങട്ട് നല്ലപോലെ ഉറങ്ങോ നിങ്ങള് നൈറ്റൊക്കെ എങ്ങനെ നൈറ്റും പിന്നെ ഉച്ചക്കൊക്കെ അങ്ങനെ ഉറങ്ങോ
ഉം ഞാൻ ഉച്ചയ്ക്ക് അങ്ങനെ ഇച്ചിരിച്ചിരി ഒരു മണിക്കൂർങ്ങാന്നൊക്കെ കിടന്ന് ഉറങ്ങതൊള്ളു അല്ലാതെ അങ്ങനെ എപ്പഴും ഉറങ്ങത്തയൊന്നുമില്ല
അല്ലെക്കിലും നമ്മള് ഉച്ചക്ക് ഒരു ദിവസം രണ്ട ദിവസം നമ്മൾ ഉറങ്ങി കഴിഞ്ഞാ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് മൂന്നാ ദിവസം ഉറക്കം വരൂല്ലേ
പ്രത്യേകിച്ച് നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്ക ആയിരിക്കും ഇരുന്ന് ഇങ്ങനെ ഉറങ്ങുന്നത്
ആഹ് അത് ശരിയാ പക്ഷെ ഉറങ്ങാത്ത ഒരാളാണെങ്കിൽ പെട്ടെന്ന് ഉറങ്ങാൻ ബുദ്ധിമുട്ടാവും ഉച്ചക്കൊക്ക ഇപ്പൊ ഒരുപാട് ഉറങ്ങണ ആൾക്കാരാ ചിലര് ഫോണിൽ കളിച്ച വെറുതെയിരിക്കും പക്ഷെ ചിലർ പെട്ടെന്ന് രാവിലെ എണിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ലോ പിന്നെ നമ്മള് ജോബൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആക്കുമ്പോൾ ഓട്ടോമാറ്റിക്കി ഞാനൊക്കെ ഫോൺ എടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോ ഉറങ്ങണംന്ന് വിചാരിചിട്ടാവും ഫോണ് ജസ്റ്റ് നോ ക്കിട്ട് നോക്കാരിച്ചു പക്ഷേ ഫോണിൽ തന്നെ ആയി പോയി പിന്നെ മക്കള് വരുമ്പോളേ അറിയുള്ളൂ
അതുള്ളതാ ചിലപ്പോ നമ്മുടെ കൈയിൽരിക്കുമ്പഴത്തേക്ക് തന്നെ ചിലപ്പോ നമ്മൾ ഓട്ടോമാറ്റിക്കായിയിട്ട് നമ്മളോറങ്ങി
ആഹ് ഉറങ്ങിപ്പോവും അതെ ഇപ്പൊ ഉറക്ക് റെഡിയാത്ത എത്ര ആൾക്കാരുണ്ട് ഉറക്ക രാത്രി ഉറക്ക റെഡിയവാത്തല്ല ഉർക്ക കിട്ട കിട്ടാത്തവരൊക്കെ അയിനെ സംബന്ധിച്ച് നോക്കയാണെ ഈ ഉറക്ക് വല്ലിയ ഒരു അനുഗ്രഹം കാരണം ഉറക്ക ഇല്ലായ്മന്ന് പറഞ്ഞ ഭയങ്കര ഒരു ഒരു അസുഖം പോലെന്നെയാണ് ഉറക്കില്ലായ്മ അതെ
തന്നെ എന്റെ ഉമ്മണ്ട് ഉമ്മാക്കന്നുണ്ടെങ്കി പറയുന്നേക്കാം രാത്രിയാവുമ്പോഴത്തേക്ക് ഉറക്കവേയില്ല എന്നുള്ളത്
ആഹ് അതെ അതെ അതെ അതാണ്
ടാബ്ലറ്റുകളും ഷുഗർണ്ട് അത് ഇതെല്ലാം കഴിക്കുന്നതാ കഴിച്ചിട്ട് തന്നെയുംഉറ ക്കവില്ല
ഒല്ല ഉം അതായത് രാത് ത്രി ഉറങ്ങിയാലും ഇടക്ക് ഉണര എന്നിട്ട് പിന്നെ നമുക്ക് പഴയ ഉറക്കം കിട് ട്ടാതിരിക്ക അങ്ങൻത്തെ അവസ്ഥകളൊക്കെണ്ട് ആഹ് എന്റെ വീട്ടിൽ ൻ്റെ താത്തൊക്കെ അങ്ങനെ അതിൽ പെട്ടതാ അവളെപ്പോഴും പറയും ഇയ് അനക്ക് എത്ര ഭാഗ്യാടി ഞാൻ ഉറങ്ങിയാ പിന്ന ഒന്ന് എന്റെ മക്കളായാലും നയിറ്റ് അങ്ങനെ എണീക്കണ മക് ക്കളല്ല ഉറങ്ങിയാ പിന്നെ രാവിലെ ആഹ് രാവിലെ നോക്കിയാ മതി ആഹ് അതെ ഒറക്ക് ഇഷ്ടപ്പെടാത്ത ആൾക്കാരാരാ പിന്നെ അതിനുള്ളൊരു ടൈം കിട്ടാറില്ലാന്നള്ളൂ കൊറെ
തീർച്ചയായിട്ടും അല്ല പിന്നെ പ്രത്യേകിച്ച് ഈ വർക്ക് ചെയ്യുന്നവർക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ രാവിലെ എണീച്ചവരുടെ കുഞ്ഞുങ്ങളെയൊക്കെ വിട്ടിട്ട് പിന്നെ അവർക്കും ജോലിക്ക് പോകുമ്പോഴത്തേക്കാ ഉറ ക്കം അങ്ങോട്ട് നല്ല രീതിക്ക് കിട്ടാത്ത ഒരുപാട് ആഹ്
വീട്ടില് വന്നാല് വീട്ടിലത്തെ പണികള് കാര്യങ്ങളൊക്കെ ഒന്ന് ഫ്രീ ആയി മക്കളെ പഠിപ്പു അവരതൊന്നു നോക്കി പിന്നെ നൈറ്റ് കെടക്കുമ്പോ ആ ഒരു ടൈമ് മാത് ത്രേള്ളൂ നമ്മള് ദിവസം ഒരു എട്ട് മണിക്കൂർ ഉറങ്ങണംന്നാണല്ലോ പക്ഷെ എട്ട് മണിക്കൂർ ചെലപ് ഉറങ്ങാൻ പറ്റാത്ത ആൾക്കാരുണ്ട് പിന്നെ നമ്മെ ആഹ് ഈ വർ ഫ്രം ഹോമൊക്ക ആകുമ്പോ നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് നമ്മള സ്പേസിൽന്ന് ചെയ്യുന്ന ഒരു ജോബായോണ്ട് നമുക്ക് പിന്നെ ഉറങ്ങാനും ഇതിനൊക്കെ എത്രെങ്കിലും ടൈമ് കിട്ടും ഏ എവിടെങ്കിലും ഒരരമണിക്കൂർ നമുക്ക് മാറ്റിവെക്കാണ്ടാവും മക്കളൊക്കെ എല്ലാരും പോകുന്ന പേരന്റ് ആണെങ്കിൽ പറ്റും
അല്ല ഇതിപ്പോം കുഞ്ഞുങ്ങള് സ്കൂളിൽ പോകുന്നത് കൊണ്ടിട്ടാ നമുക്ക് ഉച്ചക്ക് ഇച്ചിരി നേരൊങ്കിലും ഒന്ന് ഉറങ്ങാൻ പറ്റുന്നത് അവര് വീട്ടിലുണ്ടെങ്കി പറ്റത്തില്ല.
ണ്ടെങ്കിൽ ആജ് ചെറിയ രണ്ട് മക്കളെ സ്കൂളിൽ പോയി അതിന് തായ ഒരു ചെറുതുണ്ടെങ്കി നമുക് ക്ക് പറ്റൂല കാരണം അവര് ഉറങ്ങുന്ന ടൈമിലാവും നമ്മള് നമ്മളെ പണികള് തീർ ക്കാ അവര് ഉണർന്നാ പിന്നെ അവരെ നോക്കാനായി വീണ്ടും ആഹ് അതാണ്. എങ്ങനെയല്ല അവര് എണീച്ചിരിക്കുമോ നമ്മൾക്ക് ഉറക്കം ഒട്ടും പോസിബിൾ അല്ല
ആൻ തീർച്ചയായിട്ടും
അതെ പിന്നെ എന്താ അവിടെ കൃഷികളൊക്കെ ഉണ്ടോ
ഇവിടെ കൃഷിയായിട്ടൊങ്ങും ഇല്ല ഇവിടെ എന്തുവാ കുറച്ച് സ്ഥലവേ ഉള്ളെ അപ്പയെ പിന്നെ കൃഷിയായിട്ടൊന്നുല്ല സ്പേസില്ല പക്ഷെ എന്റെ വീട്ടിലെന്റെ വാപ്പാക്ക് കൃഷിയുണ്ട് അത്യാവ്യം കൃഷി
ആഹ് ഇണ്ട് ആഹ് അതെ അതെ അതെ അതെ അല്ലെങ്കില് നമ്മള് ഇപ്പോ ഇപ്പോഴത്തെ ജനറേഷന് കൃഷികളൊക്ക ആയിട്ട് വല്ല്യ താല്പര്യല്ലാത്ത ചെടികളോടും പൂക്കളോടാവും ഒന്നും കൂടെ ഒരറ്റാച്ച്മെന്റ് ഏഹ് ആഹ് അതെ ഇപ്പൊ കൃഷികളോട് അങ്ങനെ ഒരു സ്പേസ് ഇല്ലാതായും പണ്ടത്തെ പോലെ സ്ഥലങ്ങളൊന്നും ഇല്ല ഇപ്പൊക്കെ കിളച്ചിട്ട് മരങ്ങളൊന്നും ആഹ്
ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ആയതു കൊണ്ട് തന്നെ ഇപ്പൊ ക സ്ഥലങ്ങളില്ല പണ്ട്ന്ന് പറഞ്ഞാല് ഇത്തി കൊർച്ച് സ്ഥലം ആവും ചേലേപത്ര സ്ഥല ഒന്നുണ്ടാവൂല്ല എന്നാലാ ഉള്ള സ്ഥൽത്ത് എല്ലാരും പിന്നെ കിളച്ചിട്ട് ഇപ്പ ഇപ്പൊ ഈ ടൈമൊക്കെ നമ്മള് പൂള മഞ്ഞള് ഇതൊക്കെ. കുഴിച്ച്ണ ടൈംമാണല്ലോ ഈ ഒരു ടൈമൊക്കെ മഴ എന്നിട്ട് തുടങ്ങി ഈ ടൈമില് അപ്പോ പിന്നെ പുളൊക്കൊക്കെ നമുക്ക് പിന്നെ അത്ര വളമൊന്നും ഇട്ട് കൊടുക്കേണ്ട തോന്നുന്നുണ്ട്ല്ലേ ആ സ്റ്റാർട്ടിങ്ങില് കുറച്ച് എന്തോ ഇട്ടൊടുത്താൽ മതി ആഹ് അതെ അതെ
ട്ടങ് കൊടുത്താല് ആഹ് ഓക്കെ ശരി എന്നാട്ടോ
ആഹ് ശരി ഓക്കെ ഓക്കെ